ഇല്ല ഇല്ല ഇല്ല ഹലോ ഹലോ ആഹ് പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ ന്തുണ്ട് ഷേഷോ നല്ല ശേഷം ആഹ് ചെറുതായിട്ട് വെയിലൊക്കെ ഇണ്ട്. മഴണ്ടോ മഴയില്ല രാവിലെണ്ടായി നന്നായിട്ട്
അതെല്ലേ ന്നെ വേറെന്താ ഇവടെ അങ്ങനെ മഴ ഒന്നുല്ല വെയിലന്നെയാണ് കാണിക്കണത് രണ്ടുന്നൂസായിട്ട് ഇപ്പ വെയ്ലെന്നെ രാത്രി മഴയുണ്ട് പകലൊക്കെ വെയ്ലെന്നെ സുകോണൊ കാരണം അലക്ക്യതൊക്കെ ഉണങ്ങി കിട്ടും അല്ലാന്നുണ്ടെങ്കി പാടാണ് എത്ര ദിവസും അലക്കാതൊക്കെ ഉണങ്ങാണ്ട്ങ്ങനെ കിടന്നത് ഓഹ് കഷ്ടം
പിന്നെ പണിയകെഴിഞ്ഞാ
പണി കഴിഞ്ഞാന്ന് വെച്ചാ കഴിഞ്ഞിട്ടൊന്നുംല്ല ഇനിയും പണിയൊക്കെണ്ട് ഒരുപാട് പണിയ്ണ്ട് പിന്നെ ങ്ങ ഒരു പത്തിൻറ കൂടെ ഇരുന്നപ്പ അങ്ങനെ വിളിച്ചതാ വേറെ എന്താണ് നിങ്ങളെ വിശേഷം അതെ ചായുടിയെ കഴിഞ്ഞേ വൈന്നേരത്തേ
ഉം ചായയും അങ്ങനെ കുടിക്കാറില്ല ചോറ് വൈയ്ച്ചോ ഉച്ചയ്ക്ക് ഉം ചോറ് വെയ്ച്ച്
അതെ
കൃഷി ആഹ് കൊഴപ്പില്ല എണ്ടൊക്കെ ഇണ്ട്
അതെല്ലേ ആഹ്എന്താണ് അവിടെ കൃഷി ചെയ്യ്ണത്
പാടോണ പാടം പിന്നെ കുരുമുളക് ആഹ്
ആഹ്
പിന്നെ കുരുമുളക് തെങ്ങ് വാഴ അങ്ങനെ
ആതെല്ലേ ആഹ് അങ്ങനെ കൃഷികളൊക്കെ ഇണ്ടല്ലേ ആ പാടത്ത് പിന്നെ മറ്റേ കുമ്പളങ്ങ മത്തങ്ങ അങ്ങനത്തെൊക്കെ ഏഹ് ഈ മഴയില്ലാത്ത സമയത്ത് കൃഷി ചെയ്യുവല്ലാ അതൊക്കെ ഇണ്ട അവിട അതെ അല്ലെ ആ കൃഷിക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ നല്ലോണം
ആഹ് അത്യാവശ്യം കൃഷിയുള്ള നാടാ
അതല്ലേ ഞങ്ങളെ ഇവിടെ വേനക്കാലം മുപ്പൂട്ട് വെള്ളരി പിന്നെ വിഷു ആവുമ്പോ മറ്റേ കണിക്ക മറ്റേ വിഷു വിഷുവിന വെക്കണ ആത് ഇണ്ടല്ലോ പൊട്ട് വെള്ളരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൃഷിയുണ്ട് പിന്നെ ക കപ്പ വാഴ ഒരുപാട് കൃഷിയുള്ള നാടാണ് അല്ല ആഹ്
ആ പുള്ളിയക്ക നാലപെറം പുള്ളി കപ്പ ന്നകണണ്ട ആഹ് കെളളി ആഹ് ഇവിടെ അത്. തന്നെയാ അത്യാവശ്യം കൃഷിയുണ്ട്
പിന്നെ ചേമ്പ് ചേമ്പ് വാഴ കുറെ സാധനങ്ങള് കൃഷിയുണ്ട് പിന്നെ പടവലങ്ങ അങ്ങനെയൊക്കെ പാടം വേനൽക്കാലം ആകുബോ പടവലങ്ങ കൃഷിയൊക്കെ നടത്തും പിന്നെ കുമ്പട്ടിങ്ങ
ഒരു പാട് കൃഷി ഉണ്ടാക്കാൻ ഉണ്ടോ വേറെ എന്താ വിശേഷം പിന്നെ പിന്നെന്താ
ചോറിന് ഇവിടെ മുരിങ്ങാ ഇലേ പരി രിപ്പും ഒലത്തിയത് പിന്നെ ചാള വറ് ത്തത് ഇനിയിപ്പോ വൈന്നേരം വേറെ കൂട്ടാത്തിന് അന്വേഷിക്കണം.
ഉം ചായുടിക്കാറില്ലേ നാല്മണിക്ക്. ചായ കുടിക്കാറുണ്ട് ആഹ്. വേറെന്താണ് ടൂർ പോവാറ് ഉണ്ടോ ടുറൊക്കെ പോക്ക് കൊറവാണ് ആഹ്
ടൂറൊക്കെ പോക്ക് കൊറവാണ്. എന്താണെന്ന് വെച്ചാല് ആക്സിലന്റ് ആയിട്ട് കാരണം അതിനൊന്നും പോകാനൊന്നും പറ്റന്നില്ല. പോയിട്ടൊക്കെ ഇണ്ട്ട്ടെ ഇല്ലന്നൊന്നും പറയില്ല. ഇനിയിപ്പോ കാലക്കശ്ശേരിയായി കയിഞ്ഞിട്ട് ഒരു ടൂർ പോണം വയനാട്ക്കൊരു നോട്ടുണ്ട്.
ഊം
വാണം.
ലക്ഷദ്വീപി പോണം ആഹ് ഞങ്ങളും ആടു പോവാൻനിക്കെയാണ് പക്ഷേ അയിനുള്ള ഫണ്ട് ശരിയാവാത്തോണ്ടേ.
അതെല്ലേ ആ ഞങ്ങളും. പോണോന്ന് വിചാരിച്ചിട്ടുണ്ട് പണ്ടൊക്കെ പ്പൊ സമയാമ്പോ വരും. പോണന്നങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കിണ്ട് ലക്ഷദ്വീപിന്റെത് കാണുമ്പപ്പളും പോണോന്ന്. പോകണം ഒരു ഓസം.
വയനാട് പോണം. പോണം കാലൊക്കെ ശെരിയാവട്ടെ ആഹ്. ഇനി എന്താണ് ഞങ്ങളെ എവിടെക്കാണു. പോവാൻ പ്ലേൻ ട്ടങ്ങനാ ഞങ്ങാ ലക്ഷദ്വീപില് കൊറെ നാളായി പക്ഷെ. ഫണ്ടങ്ങട് ഒക്കാത്തതോണ്ട് ഏൻതന്നെ നിക്കാണ്.
മാതെ ലാ ഞങ്ങാ മറ്റേ ആതിരപ്പള്ളി വഴച്ചാല് മലമ്പുഴക്കെ പോവാറുണ്ട്.
പിന്നിങ്ങനെ ഡാമുകളുണ്ടല്ല വ ടെ ഊം അപ്പൊ കാല് വയ്യാത്താ യോണ്ട് പിന്ന ഉം. പിന്നെന്താ? വേറെന്താ വിശേഷം? ഹലോ ഹലോ ആ വേറെന്താ? ആഹ് ആഹ് ടൂറൊക്കെ പോവാറില്ലേ മഴയക്കാവുമ്പൊ?. അതിരപള്ളിലൊക്കെ നല്ല വെള്ളച്ചാട്ടങ്ങളിലെ. ആഹ് ആഹ് അഅ് പ്രസവിച്ചതൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് വീട്ടീന്ന് പൊറത്തേക്കെറങ്ങാൻ പറ്റൂല.
അങ്ങനെയാണ് ലെ ആഹ് കഴിഞ്ഞേൻ
ഞങ്ങ അത് കയിഞ്ഞിട്ട് പോവാന്ന് വെച്ചിട്ട.
ഉം ഉം ഉം. അതെല്ലേ ആ ആഹ്.
അപീ പെരുന്നാൾ നെ ബി. ച്ചിലെങ്കിലും പോവാറുള്ളതാണ് ഇത്തവണ പ്രസവിച്ചട്ക്കണോണ്ട് അവിടെയും പോയില്ല.
ച്ചൊക്കെണ്ട് നല്ലടിപൊളി ബീച്ച് ബീച്ച് സ്റ്റ്ലൊക്കെ നടക്കണ ബീച്ചാണ്. ജനുവരി ഫെസ്റ്റ് വെല്ലൊ ക്കനടക്കും ഡിസംബർ തൊട്ട് ജനുവരി വരെ ഫെസ്റ്റിവലൊക്കെ നടക്കും. കൊറെ ദിവസം പരിപാടിയൊക്കെയിണ്ട് സൂപ്പർ ബീച്ചാ. എൻ ഞങ്ങളൊക്കെ താമസിക്കണെന്റെ ൻ ഞാൻ സ്വന്തം അ എന്റെ വീടിന്റെ അട് ത്ത ബീച്ച്. ബീച്ചും പോഴേം മക്കെള്ള. സലൊണ് നല്ല സലം.
ആഹ് അവിടെ എങ്ങനെ വെള്ളത്തിനൊക്കെ?
വെള്ളം അവിടെ ഉപ്പാണ് ഞങ്ങളാ ഞാൻ ന്റെ സ്വന്തം നാട്ടില്. ഇപ്പള്ള നാട്ടില് നല്ല സൂപ്പറ് വെള്ളോണ്. അവിടെയാണ് കൃഷിയും കാര്യങ്ങളൊക്കെ ള്ള വെള്ളള്ളോടത്ത് പക്ഷെ എന്റെ സ്വന്തം നാ ട്ടില് അതൊന്നുല്ല. വ കൃഷിയൊന്നുല്ല വെള്ളം ഉപ്പാണ് വാട്ടർ കണക്ഷൻ കിട്ടുള്ളൂ. പക്ഷെ വേറൊരു കാര്യണ്ട് പുഴയുണ്ട്, കടലുണ്ട്, നല്ല പച്ച മീൻ കിട്ടും നല്ല സൂപ്പറ് മീൻ കഴിക്ക. ഇഷ്ടപ്പെട്ട മീൻ പോയി വേടി ക്ക്യാ ദിവസങ്ങള് എത്തി വ് കേടായ മീനൊന്നല്ല സൂപ്പർ പച്ച പെടപെടക്കണ മീൻ കിട്ടും.
ആഹ് തന്നെയാ കടലുള്ളതല്ലേ.
ആഹ് അതെല്ലേ ആഹ് ഞങ്ങൾ കടലുള്ള നാട് കടല് തന്നെയല്ല പുഴയുണ്ട് കടലും പുഴയും കൂടെ ചേരണോ- താണ് ഞങ്ങളാ എന്റെ സ്വന്തം നാട്
ആഹ്
അപ്പൊ നല്ല ഭംഗിയാണ്. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലണ്. പുഴയും, കടലുമൊക്കെ കൂടെ ചേർന്നിട്ട്. സൂപ്പർ നാടാ വെള്ള വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മാത്ര ഉള്ളു. നാടൊക്കെ സൂപ്പറാ.
പിന്നെന്താ?
പ്പൊ ഞങ്ങങ്ങനെ വെറുതെ ഇരിക്കുമ്പോളൊക്കെ ബീച്ചിലൊക്കെ പോകോർന്ന് പ്പിവടക് ഇങ്ങട്ട് മാറി പാർത്തപ്പാ ഇച്ചിരി വഴിദൂരം ഉണ്ട്. അപ്പ എടക്കൊക്കെ പോവുള്ളു പിന്നെ ന്റെ വീട്ടിൽ അങ്ങനെ പോകുമ്പോ അങ്ങനെയൊക്കെ ചെലപ്പോ നേരം ഉണ്ടെങ്കി പോവും അല്ലെങ്കി ഇങ്ങട് പോരും അങ്ങനെ
വണ്ടി ഇങ്ങനെ ഒരു വർഷമായിട്ട് പോയിട്ടൊന്നില്ല.
ഒരു വർഷായിട്ട് പോവാനൊന്നും പുറത്തൊന്നും പോവാൻ പറ്റൂലല്ലോ അപ്പൊ അത് കാരണം പോയിട്ടൊന്നുല്ല. കാലൊക്കെ ശരിയായിട്ട് വേണം ഒരു ദിവസം പോയി കുറേ നേരം ഒക്കെ ഇരുന്ന് ആസ്വദി പോരുന്നെങ്കി നമ്മളെ നാട് നമുക്കെന്നും സ്വന്തം നാട് തന്നെയല്ലേ.
വേറെ എന്താണ്? വേറെ എന്താണ്?
ആഹ് പറഞ്ഞോ വേറെന്തുണ്ട് വിശേഷം?
ഫുഡൊക്കെ പുറത്തുന്നൊക്കെ മേടിച്ച് കഴിക്കോ? അല്ലെ വീട്ടീ ഉണ്ടാക്കി കഴി പുറത്തുന്നു വേടിച്ച് കയി ക്കു വീട്ടിലും ഉണ്ടാക്കി കഴിക്കും. കൊഴപ്പില്ല. എടക്കൊക്കെ മടിണ്ട്. എടക്ക് ഒരു ഇത് തോന്നിയാ ഉണ്ടാക്കും.
ഉം. മടിയാണ് അല്ലെ മടിച്യാണ്. ആഹ് ആഹ് ആഹ് കള്ളത്തരോണ് കയ്യില് ഫുള്ള്. ആഹ്
തിന്നാന്കൊതിയല്ലേ ഉം പണിയെടുക്കണ്ടല്ല സുഖായി. ആഹ് പിന്നെ വീട്ടിയേ വീട്ടിലേക്ക് ഗസ്റ്റ് ഒക്കെ വരിയാണെങ്കി പിന്നെ നമ്മ ണ്ടാക്കി വെറുതെ ഗസ്റ്റുകളെ എടങ്ങേറാക്കണ്ട നമ്മേ എടങ്ങേറാവണ്ടല്ലോ.
ഉം ഹോട്ടല് ഹോട്ടലാര്ക് കോളടിച്ച് എന്തായാലും ഔ അവരൊരു നല്ല കാലം.
അവിടെ എന്താ?
ഞങ്ങള് ഹോട്ടലിന്നൊന്നും കഴിക്കായി കേടൊന്നും ഇല്ല ഹോട്ടല് കാരെ നന്നാക് ക്കും ഞങ്ങളും നന്നാവും രണ്ടും ഉണ്ട്. നേരുണ്ടെങ്കി വെക്കും ഇഞ്ഞ്പ്പൊ വല്ല തെരക്കും ഭയങ്കര തെരക്കാണ് പണിയാണ് കയ്യൊഴിയാണ്ള്ള വെക്കാൻ നേരൂല്ലെങ്കിലൊക്കെ ചെലപ്പൊ പെട്ടെന്ന് ഹോട്ടലീന്ന് വേടിച്ച് കഴിക്കും പിന്നെ ഒരുപാടങ്ങട് ഹോട്ടൽ ഫുഡൊന്നും കഴിക്കൂല എടക്ക് കഴിക്കൊള്ളൂ പരമാവധി വെ ച്ച് കഴിക്കാൻ നോക്കും
ആഹ്
വേറെന്താ എനി ക്ക് അങ്ങനെ പ്രത്യേകിച്ചിഷ്ടംന്നൊന്നൂല്ല എന്ത് കിട്ടിയാലും കഴിക്കും നമ്മാ വലിയ പവറും പത്രാസും ഇഷ്ടംന്ന് പറഞ്ഞിട്ടെന്തിനാ കിട്ട്ണ ഫുഡ് കഴി ക്കാ
ഉം
വേറെന്താണ്
ഇങ്ങക്ക് പിന്നെ ഹോട്ടലിലെ ഫുഡൊക്കെ വല്ല്യ താല്പര്യൊന്നും തോന്നാണ്ല്ലേ ചോദ്യം കേട്ട്ട്ട് ആഹ് എന്ത് ഫുഡ്ഡാണാവോ ഇഷ്ടം ഇൻക് കുഴിമന്തി അൽഫാം മന്തി
ആഹ് വെറ്തല്ല ഫാസ്റ്റ് ഫുഡെപ്പളും വേടി ച്ച് കഴിക്ക്ണേ ആഹ് കൊച്ചിനെ ചീത്താക്കാൻ നിക്കണ്ട
ഉം ഏഹെ എല്ലാരും തിന്ന് പഠിക്കണം
ആഹ് എല്ലാരും തിന്ന് പഠിക്കണം ഹോട്ടൽ ഫുഡ് മാത്രം തിന്ന് പഠിച്ചാ പോരാ അത് തന്നെ എനിക്കും പറയാനുള്ളത്
ഹലോ ശരിയെന്നാ ഞാൻ വിളിക്കാട്ടാ ആഹ് ആഹ് ശരി ശരി ശരി